അതെ പിന്നെന്താാണ് പണി കഴിഞ്ഞോ
എല്ലാം അങ്ങനെ പണി മുപ്പര് ഇങ്ങനെ പണിെഎടുക്കുന്നു ഞാൻ ഇങ്ങനെ നോക്കി
നോക്കിക്കഹഹഹ പിന്നെ എന്തെലും തടിക്കാനുള്ള മരുന്നു ണ്ടോ
തടിക്കാനാണ് ഇഷ്ടംപലെയള്ളത് ഞാനാണെങ്കിൽ എന്തു ഉടുത്ത തിന്നാലും തടിച്ചും ചെയ്യും
ആഹ ആഹ ആഹ
ആദ്യം തടച്ചാല കഴഞ്ഞിട്ടോ
ഏ അതിന് തടല്ലേനി ആഹ ആ ഉ
ഉപ്പിട്ട് വേവിച്ചാട്ട് ചെറുപ്പറും ചോറും കൂടി അങ്ങനെ തിന്നു നോക്കിക്കൂണോ ഇഷ
ഈ ആഹ ചെറുപ്പ യർ കു ഴപ്പല്ല അങ്ങനത് കയിക്കും അംഗലവാടിയിലൊക്കെ ഉണ്ടാാവുമല്ലോ ചോറ അതാ പറയണേ
ആഹ അങ്ങനത്തെ അങ്ങനെ ഉണ്ടാക്കിയ നല്ല തുറച്ചു
ആഹ
ഉ പിന്നെ വേറരു രീതിുണ്ട് ഇനി ചെറുപ്പയറും അതേപോലെ തന്നെ ഈ അരിയും ഒരേ സെയിമിലെടുക്കുക
ആഹ ആഹ
ഇപ്പം ഒരു ഒരു കുടി ആരിയാണെങ്കിൽ നമുക്ക് ഒരാക്ക ആകുമ്പം അതേപോലെ തന്നെ ഒരുപീടി ചെറുപ്പയർ കൊടുക്കുക എന്നിട്ട് അത് വേവിച്ചിട്ട്
ഉ വെള്ളത്തിിട്ട് വക്കുവോ ചെറുപ്പർ ഉ അ ട്ട മതില
ഒരു മൂന്ന് പൂക്ക് നാാലു പൂപ്പൊക്കെ വേവിക്കേണ്ടി വരും
ആഹ ആഹ
ചെറുപ്പകറിന്റെ അവേവലിടുക്കുക
ആഹ ആഹ
തേങ്ങാ പാലല്ലേ
ആഹ ആഹ
അക്ക് പിഞ്ഞഞ് കുടിച്ച നല്ല ടേസ്റ്റു ആണ്
ആഹ എങ്ങനെ ഈ കഞ്ഞിമാതിരി നമ്മള ഇങ്ങനെ കോരി കുടിക്ക
ഒന്ന് കുടിിച്ചു നോക്ക നല്ല ടേസ്റ്റ്
ആഹ് ആഹ് ആഹ് ഈ പ്രസവിച്ചോക്കൊക്കെ അങ്ങനെ കൊടുക്കൂലോ ലേ. ആഹ്
അയ്ല് പിന്നെ ഉലുവിം ഇതൊക്കെ ഇടൂലേ.
ആഹ് ആഹ്
പിന്ന അതേ പോലന്നെ
പിന്നെ ഈ എള്ളും കടലിം ഇങ്ങൾ കേട്ട്ണോ? അങ്ങനെ പറിണേക്ക. ഞാനേ ഈ പ്രസവിച്ചടക്കുമ്പളൊക്കെ കൊർച്ചൊ ക്കെ നന്നാവും പിന്നെതേ മാതിരി പോവു കൊറച്ചൊക്കെ ഒന്ന് നന്ന് നന്നാവും നല്ലോം നന്നായിട്ടില്ലെങ്കിലും.
ഉം പിന്നെ വേറെ ഒന്നും മാണ്ട. എന്ത് ന്നറിയോ എന്നും രാത്രി കെടക്കുമ്പം ഒര് നേന്ത്രപ്പഴം തിന്നാലും മതി.
എ ഏഹ്
അഹ് ഇസ്റ്റൻണ്ടോ?
ആഹ് അത് കൊയ്പ്പല്ല ഇഷ്ടാണ്. അയ്നി ഞമ്മളിപ്പോ എന്താ അറ്യോ കുട്ട്യാളെക്കായി കഴിഞ്ഞാ കുട്ടിയേള് കഴിക്ക
ഉം അതാണ്. ഞാനൊക്കെ അങ്ങനെ എന്ത് വാങ്ങിയേച്ചാലും അത അപ്പത്തെ അം ഒര ഞ്ചണ്ണണ്ടെങ്കി അഞ്ചാളും അങ്ങനെടുത്തും അതാണ്ട് തീരും. പിന്നെ മ്മക്ക് നാളെ വാങ്ങാ നാളെ വാങ്ങാം. പിന്നെ
ഉം ഞമ്മളയ്ന് കഴിക്കൂല ഓൽക്ക് കൊടുക്കും ചെയ്യും അങ്ങനെണ്. ഇന്റെ ഹസ്ബൻഡറി ആദ്യം ഇജ്ജ് തിന്ന്, ഇന്നട്ട് മതി കുട്ടിയക്ക് അറിയും ഉം ഓല് ഓല് കോല് തിന്നട്ടെ ഞമ്മളങ്ങനെ നിക്കുവല്ലോ കുട്ടികളായി കഴിഞ്ഞാ പിന്നെ അങ്ങനെയാ നമ്മള്.
എന്റെ മാപ്പിളക്ക് ആദ്യമൊക്കെ ഉം തടി വേണം ത എന്നട്ടിങ്ങനെ ത തടിച്ചിക്കോ തടിച്ചിക്കോ തടിച്ചിക്കോ എത്ര തിന്നാലും ഞാൻ ത തടി കൂടീനോ ചോയ്ച്ച ഏഹ് തടി മാണം പെണ്ണുങ്ങള് അതാ രസോ പറയും ഇപ്പൊ നല്ലോ തടിച്ചോക്കിയപ്പം കൊറച്ച് കൊറച്ച് കൊ എക്സൈസ് ചെയ്ത് കൊറെ
ആഹ് തടി കൂടിയാലും പ്രശ്നാണേ
ഉം അതന്നെ എൻക്ക് ഇങ്ങനെ കാലവേദ കാലവേദനൊക്കെ വരുമ്പ പറയും അതാ തടീനെ കൊണ്ട് മൂപ്പർക്ക് അങ്ങനെ സെയ്സ് ആക്കിക്കോന്നൊക്കെ പറയും ഇന്നോട്. ക്ക് ഇം അഹ് ഇതിനെടക്ക് ഞാൻ തടി കൊറഞ്ഞ് പതിനാല് കിലോനൊക്കെ ഞാൻ കൊറഞ്ഞീനി കൊറച്ചെടുത്തീനി. എക്സൈസൊക്കെ ചെയ്ത് മ്മ് എക്സൈസ് ചെയ്യും രാവിലെ വൈകുന്നേരം എ
ആഹ്‌ ആഹ്‌
ചപ്പാത്തി മാത്രം കയിക്കും.
ആ ഇനി എക്സസൈസ് ചെയ്യാനൊക്കെ മടിയേക്കാരല്ലോ എല്ലാർക്കും മ്മ് ആഹ്‌ ആഹ്‌
ന്റെ ത്താതേയും എനിക്കാണെങ്കി തടി കൊറഞ്ഞോളണം എനിക്ക് അങ്ങനെ എന്നെ ആരെ എന്തേ പറഞ്ഞു കളിയാക്കി അങ്ങനത്തോരു പ്ര പ്രശ്നോം ഇല്ല എനക്ക് അങ്ങ്ട് തോന്നണം എന്റെ പേരയിലൊക്കെങ്ങു കളിയാക്കും ചെലപ്പോ തടികൂടിയാല് എന്തൊരു തടിയാ എങ്ങനെ കൊറച്ചൊക്കെക്ക്യ അങ്ങനെ പറയും എനിക്കാണെങ്കോ ഒരു പ്രശ് നൂല്ല അയിനെക്കൊണ്ട്.
ആ ഞമ്മളാണ് മനസ്സ് വെച്ചാല് ഉം
ക്കെകാര്യം എന്തേ അങ്ങനെ
ആ ടെൻഷനൊക്കെ ആഹ്
എനക്കൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ എനിക്ക്ന്നാളും എൻ്റെ താത്തത്ത് ഞാനും ഇങ്ങനെ ടൈലറിങ്ങോക്കെ ചെയ്യും. അപ്പോൾഓള് മ്മ് ഒരു ചുരിദാർ നല്ല വെലന്റ ഒരു ചുരിദാറ്ന്ന് ന്നിട്ട് റഞ്ഞി ഇതൊന്ന് ഓള ഓള ആ അളവിന് ഓൾക്ക് ഒരു ചുരിദാർ അടിച്ചാമതിയിനി എന്നിട്ട്ഓള്‌പറഞ്ഞി ഉം അപ്പൊ ഞങ്ങ് പറഞ്ഞ് ഇതെന്ത് രസവൊണ്ടോ ചുരിദാർ പറഞ്ഞപ്പം ഓളറഞ്ഞു രണ്ടായിരത്തിന്റെ പൊറത്ത് ഇണ്ടായിന് അന്ന് കൊറെ മുന്നേട്ടോ അപ്പം ഏഹ് ഇയാമാൻ ഓള് പറഞ്ഞ് ഇതെങ്ങാന അനക്ക് പ ഓള് മെലിഞ്ഞിട്ടാ. നല്ല ബോഡി ഷേപ്പിള്ള ആളാ അപ്പോ പാകാകാണെങ്കി ഇജ്ജ് എടുത്തോ റിഞ്ഞ് ഇന്നോട് ജ്ജ് തടി കൊറച്ചത് പാകക്കിയാ അത് അപ്പ അനക്കങ്ങട്ട് തരാണ് ആ ഓൾ റെഡിമെയഡ് എടുത്തത് മ്മ് നിനിക്കോ അടച്ചാൻ വേണ്ടീട്ട് ആ അളവിന് അടിച്ചോണ്ടിയതാണ്ട് ഒരു ചുരിദാർ തരുല്ലോ ആ ആ
അങ്ങനെയല്ല വേറൊരു ശീല എടുത്തിട്ട് ഈ ചുരിദാറിന്റെ അളവിനു അടി അടിച്ചാമണ്ടിട്ട് എന്റെ തന്നതാ. അളവിന് തന്നതാണ് എനിക്കാണെങ്കി അത് ഓ അന്ന് ഇ ഇടാൻ പോലും കഴിയൂല ഉം നല്ല തടിയാപ്പോ അപ്പൊ ഞാനതങ്ങ് എടുത്ത നോക്കിയാണെ എന്തൊരു, രസം ഞാനൊക്കെ മെൽഞ്ഞിട്ടാണെങ്കി ഇൻക്ക് ഇതൊക്കെ ഇടായിന്ന് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഓളോട് ഇങ്ങനെ പറയും എന്തോരസം ഓളെ ചുരിദാർ. ഇൻകാണെങ്കിൽ. ഇടാനും കൊള്ളൊന്നും ഇലെയ്ന്നു പറഞ്ട്ടൊ അപ്പോൾ ഓൾ പറഞ്ഞതാ ആ അനക്കെങ്ങാനും ഓളെ പുതിയ ചുരിദാറാ ഇന്നാലും അനക്കെങ്ങാനും അത് പാകാക്കിയാല് അതെ തെറി പറഞ്ഞ് അയ്ല് അങ്ങട്ട് ത തടി കൊറക്കണ ചുരിദാറിനും വേണ്ടി- ട്ടല്ല ഞാനും ഓള്ന്നെ കളിയാക്കി പറഞ്ഞിരുന്നു ഞാനൊന്നും കൊറയൂല്ലന്ന് ഞാന എന്താക്കി കൊറഞ്ഞ് ആട്ട് കാട്ടി കൊടുത്ത് ആ ഒരു മാസത്തിന് ഞാൻ എടുക്കും പോയില്ല ആരെ മുൻപിലും പോയില്ല.... ആ ഒരു മാസം കൊണ്ട് ഞാൻ ഒരു പരിവാ ഞങ്ങളോടാണങ്കി എല്ലാരു ആയിട്ട് എന്നും പരിവാടി ആകാരം നെയ് ചോറ് ബിരിയാണി അങ്ങനെ എല്ലാ പരിപടി അങ്ങനെ കാരം നമ്മള് തിന്നാതൊക്കൂലല്ലോ രണ്ട് ദിവസം ഡയറ്റ് എടുക്കും മൂന്നാം ദിവസം ഇതിനൊക്കെപാടുള്ളതിരുന്ന്‌ തിന്നും... അങ്ങനെന്ന് അപ്പം ഇത് ഈ ഡയറ്റ് തുടങ്ങിയാരെ ഞാൻ എവിട്ക്കും പോയില്ല... ഒരു പരിവാടിക്കും ഞാൻ പോയ്ല്ല അ ണ്ട് ഇരുന്ന് മെൻക്കെട്ട് കൊറഞ്ഞ് ഞാന് പതിനാല് കിലോലാണ്ട് കൊറഞ്ഞ് ഓളകാട്ടിലും ആണ്ട് ഷെയ്പ്പായി അപ്പൊ ആ ചുരിദാാരൊക്കെ കൊണ്ട ഓള് അതെ ഞാൻ ന്നിട്ട് പിന്നെ പരിവാടിക്ക് ന്റെ പെരേക്ക് പോയപ്പ എല്ലാരു അത്ഭുതപ്പെട്ട് ഇജ്ജെങ്ങനേ ഇങ്ങനെ കൊറഞ്ഞ് കൊച്ചൂന്നാ വല്യനാത്താന്റെ പേര് കൊച്ചൂന ക്കാട്ടിലും മെലിഞ്ഞല്ലോ എന്ത് അപ്പോ നമുക്ക് ബോഡിഷേപ്പ് വരുവല്ലോ തടി ഇണ്ടായിട്ട് കുറയുമ്പോക്കെ നല്ല ഷേപ്പും വന്ന് ഒരാൾ എന്തോര് അടിപൊളിയാണ് ഇപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓളാ ഇൻക്കാ ചുരിദാറങ്ങട് തന്ന് ഞാൻ പിന്നെ കൊറേ കാലം അതിട്ടാങ്ങെട് നടന്നീന്.
ഓളുവാണെങ്കി വെറുതെ പറഞ്ഞേനീക്കാരോ ആഹ്.
അത്ഭുതായി ഞാനങ്ങനെ കുറഞ്ഞ് കണ്ടിട്ട് പിന്നെ ഞാന് മൈൻഡാ ക്കാതെ പിന്നേം തടിച്ചല് തൊടങ്ങി ത
പിന്നെ ഭക്ഷണം ക നിയന്ത്രിക്കൂല അപ്പൊ പിന്നെ
നിയന്ത്രിക്കണില്ല ഇം അങ്ങനെതന്നെ ഇപ്പാ എന്തേ സിനിമ എന്തെ കാണാണെങ്കിലും അതിങ്ങനെ ഇരുന്ന് എന്തേ തിന്നും
ആഹ് വായിലെന്തേലുണ്ടാവും ആഹ്
എന്റെ ഹസ്ബൻഡ് എന്നും പണി തെക്കിരുമ്പം ഉള്ളിവടയാറ്റും പഴമ്പൊരി ആയിറ്റും എന്നും കൊണ്ടരും എന്നും ഇരുന്നു തിന്നും ചെലേപ്പ മുപ്പർക്കും വേണ്ടിവരില്ല അയ്ന്റതും ഞാൻ തിന്നും.
ആഹ് ആഹ് ചെലപ്പോ നമുക്ക് നല്ല രസാണയ്. തോന്നുവല്ലോ ഇങ്ങനെത് ഇര്ന്ന് തിന്നുമ്പോ ഹലോ ആഹ് ആഹ്.
കേക്ക്ണില്ലേ?
ഇന്നീടെ എന്താ അഹ് കേൾകിൻഡ് ഇന്നീടെ എന്താണ്ട് വൈകുന്നേരം ഉണ്ടാക്കാ ബിരിയാണിയോ അതോ
ഇല്ല ഞാൻ അവിടെ ചിക്കന ഞാൻ ചിക്കൻ വാങ്ങിച്ചിനി അത് ഞാൻ മസാല കൂട്ടി വച്ച് പോുന്നന്ന്
ആ
ഇനി അത്ണ്ടാക്കണം മ് ഇപ്പൊ ആലോചനയിലാണ് ക്കണെങ്കിൽ കുക്കിംഗ് ആണെങ്കിൽ എന്റെ ഒരു ഫേവറേറ്റ് എന്ത് നമ്മൾ റ്റൂബൊക്കെ ഉണ്ടാക്കുക തന്നെ ഒരു പണി
ഏ നല്ല കുക്കിങ് ചെയ്യാ
അല്ലാണ അത്യാവശ്യ കുഴപ്പില്ല ണ്ട് ഇന്ന്പ്പോൊ പലെ പ്ലാനും ഉണ്ട് അതിന് പണിക്ക് പൊഞ്ഞിട്ടിപ്പോ രണ്ട് മൂന്ന് ദിവസമായിട്ട് പണില്ലതിന്റെ കയ്യിലൊുന്നില്ല അപ്പോ അയിൻ്റെ കതിയുണ്ട്
ആ ആ എന്താ അടിക്കാനെ പോൽ ടൈലോറിങ്ങിനാ പോൽ
അല്ല ഞാൻ ഇനിക്കെല്ലാം ഞാൻ പോവലൊന്നില്ല ഞാൻ വീട്ടിലിരിന്ന് ഇങ്ങന ചെയ്യും
ആ ആ കൈ അടിക്കകറ് ആ ആ
ക്കത്ത് ടൈലോറിങ് ഉള്ള പോലെ പോലൊന്നും അടിക്കള്ള ഞങ്ങൾക്ക് തരുന്നില്ല ഞങ്ങക്ക് നല്ല ആർക്കും തമ്മി തമ്മി എല്ലാരും എല്ലാരും അവനൻ തന്നെ നടക്കണ അലേ
അങ്ങനല്ലാങ്ങന്ന ഞങ്ങളിങ്ങനെ അതായ ചോദിക്ക ടൈലോറിങ്ങിന്റെ ചെയ്യലുണ്ടാവ
ഉം ഞാൻ അതേപോലെ യൂട്യൂബ് വെക്ക എന്റെ മക്കുകളൊക്കെ ഞാൻ അടിച്ചടുക്കല പഠിച്ചിട്ടൊന്നുല്ല എനിക്കുള്ളതും എന്റെ മക്കളൊക്കെ ഞാ അടിച്ചോ അപ്പൊ ഉം അങ്ങനെ അവനവന്റെ കാര്യങ്ങൾ നടന്നു പോകും
ആ ആ അല്ല അവനാന്റെ അടച്ചാ തന്നെ നഞമ്മളിപ്പോ പുൊറത്ത് കൊണ്ട പോ കൊടുക്കാണെങ്കിൽ നല്ല പൈസ ഞാനൊക്കെ എന്തേലും ഒകെ ഷേപ്പ ആ
ഞാൻ പാനൽക്കട്ടൊന്നക്ക് അറിയില്ലേനി അപ്പൊഞാനന്ന് പുറത്ത് ചോദിച്ചു ചോദിച് എങ്ങനെപ്പം അപ്പോ അറുന്നൂറ്പ്പ്യ ഞാൻവിചാരിച് എനിക്കാവൂല അപ്പോ ഞാൻ യൂട്യൂബ്ക്കും ധൈര്യല്ലരുന്നു നല്ല ശീലൊക്ക വെിട്ടികളാക്കേണ്ട ചി പിന്നെ ഒരു കുറഞ്ഞ ശീലം എടുത്താണ്ട്ന്ന്
ആ അടിക്കാന അറിയെങ്കിൽ നമുക്ക് കുറഞ്ഞ റേറ്റിലൊക്കെ ശീല ഉണ്ടാവുമല്ലോ അതെടുത്തോ എങ്ങനെ
മീഷോൽല്ലേ എത്രോ ലാഭത്തിൽ ശീലണ്ട് അഞ്ച് മീറ്ററിനൊക്കെ ഇരുന്നൂറ്റി
അത് നന്നാവല് ഉണ്ടോ എടുത്താല്
ഇപ്പൊട്ടതും കൂടി അങ്ങനെ
ഏ ഏ അല്ല നമ്മുക്ക് ഡ്രസ്സ് ഉണ്ടാവോ അടി അടിക്കൂലിയാണ് ഡ്രസ്സ്‌ ശീലന്റെടിഞാൻ പഠിക്കിയ കാര്മാല്ല
അടിക്കൂറിിയ വേണം
ആ എനിക്കടിക്കാനൊന്നും അറിയില്ല ഞാനിങ്ങനെ കൊണ്ടോയി കൊടുക്കലാണ് അപ്പം പൂതിയാണ് ഇങ്ങനെ എന്തേലുവൊക്കെ കാണുമ്പോളൊക്കെ എടുക്കാൻ ഇങ്ങോട് എടുത്ത് വെക്കും എന്നിട്ട് കൊറേ കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചാൻ കൊടുക്കും മിഷീൻ എന്റെ വീട്ടിലുണ്ട് ഇവിടെയല്ല ഇനി വാങ
എന്നാ ചെുതായിട്ടൊന്ന് ഇങ്ങനെ അടിച്ചു നോക്കിക്കൂടെ
ആ അടിച്ചോക്കണം ഇനി ഇവിടെ ന്ന് ഞങ്ങള് പുതിയ വീടെടുത്ത് പോവുമ്പളേ അപ്പൊ വാങ്ങി വെക്കും
പഴയ സാരിയൊക്കെ ഉണ്ടാവുമ്പം
ആ ആ
ഒന്നടിച്ചോക്കിയാ മതി
ഇപ്പൊ യൂട്യൂബില് നോക്കിയാ തന്നെ ഒരു ഇതൊക്കെ അറിയില്ലേ പോയി പഠിക്കൊന്നും വേണ്ട ഇപ്പൊ ഓൺലൈൻ ആയിട്ടോ ഒണ്ടല്ലോ
ആ ഓൺലൈനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേറി ചുരിദാറ് കട്ട് എന്നാണ്ട് അയിക്ക്
അ അതെ എങ്ങനെയാ ഡയലി ക്ലാസ്സ്‌ ണ്ടായീനോ
ഉം
ന്നാ ഞാൻ വിളിക്കട്ടപ്പൊ.
മണത്തു നോക്കി ആ ആ ഉം അയ്ക്കോട്ടെ. അതല്ലെ സാബൂന് അത് സാബൂന്റെ കാറിലുമ്മ രാവിലെ ഇട്ടിട്ടൊള്ളൂ അത്